ആഹ് ഇത്ത എവിടെയാണ്?
ഞാനെ വീട്ടിലുണ്ട്.
ആഹ് ഇപ്പ എന്താണ് വിഷയം? വിശേഷം-
ആഹ്- നിങ്ങളടെ നാട്ടില് എങ്ങനൊണ്ട് ഓണാഘോഷക്കെ?
ആഹ് ഇവിടെ ഒരു ഓണാഘോഷം എന്നൊക്കെ വച്ചാൽ പണ്ട് കൊള്ളാരുന്നു ഇപ്പൊ വന്നിട്ട് കൊള്ളത്തൊന്നുമില്ലടെ ഇപ്പോ പുള്ളാര് എവിടെ ഇരിക്കുന്നു എല്ലാം എണ്ണം വീണ്ടകത്ത് ഫോണ് കുത്തോണ്ടിരിക്കും- ഇപ്പ പുള്ളരെ വെളിയോട്ട് കാണുന്നില്ല ഓ ണം ആണ് അറിയത്തില്ല സ്റ്റാറ്റസ് ഇടും അത് തന്നെ ഓണാഘോഷം നമ്മള് അതി നോക്കിട്ട് ക്ലബിന്റെ പരിപാടി ഉണ്ടെങ്കിലും വല്ല്യ ഇതായിട്ടൊന്നു ഒന്നുംഇല്ലടെ ഇപ്പൊ മൊത്തം ബോറ പണ്ടത്തെ കൂട്ട് ഒരു ആഘോഷം ഇത് ഇല്ല ഞാൻ അപ്പോഴും ആ ചിന്തിക്കും പഴയ ഓണ ഘോഷം നമ്മള് നമ്മ എന്തൊരു കരയിൽ പൂവിന്റെ കാര്യമായാലും അന്ന് നമ്മള് മീറ്റിംങ് കൂടുന്ന പോലെ എല്ലാവാരും വരും നമ്മ ഇതുപോലെ ഒരു വീട്ടെല്ലാം ചോദിക്കും നമ്മൂട്ട് അത്ത ഇടുന്ന കാര്യമൊക്കെ ഒരു ഏരിയ പോയിട്ട് നമ്മള് അത്തമിടുന്ന കാര്യങ്ങളൊക്കെ ചോദി ചോദിക്കും അപ്പൊ അവര് പറയും ആഹ് താല്പര്യം ഉണ്ട് ഞങ്ങൾ ഇടാം എന്നൊക്കെ പറയും അപ്പോ പറയും ഞങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും പിന്നെ സമ്മാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് പക്കാ കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്പീക്കറിന് ഓട്ടോവും പൂവിന് ഓട്ടവും തോരണ ത്തിനു ഓട്ടവും സ്റ്റേജിന്റെ പരിപാടിക്ക്ഓട്ടവും അങ്ങനെ അങ്ങനെയൊക്കെെ പിരിവ് ഒക്കെ കിട്ടുവോണ്ടേ അതിന്റെ ഒ ട്ടവും അങ്ങെനെ ആ തലേ ദിവസം പക്കോട്ടം ചെലപ്പോ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേജ്കെട്ടി അവിടെ തന്നെ കിടക്കും കററ്റ് അലറൊക്കെ വെച്ച് അഞ്ച് മണി ആകുമ്പോ എല്ലാം എഴുന്നേറ്റ് നമ്മള് അവിടെ അത്തവിടാനായിട്ട് ഇട്ട് ഉള്ള ഇതിനൊക്കെ സെറ്റ് ചെയത്ട്ട് ഞങ്ങളൾ അഞ്ചുമണിക്ക് എഴുന്നേ് നേരെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയി റെഡി ആയിട്ട് നേരെ ക്ലബ്ബില എത്തി അത്തമിടുന്ന അങ്ങനെ പരിപാടിയൊക്കെയാരുന്നു ഇപ്പഴാ അങ്ങനെ പരിപാടി ഒന്നുംല്ല ഉണ്ടെങ്കിലും ആർക്കും ഒരിത് ഇല്ല ഉം അതന്നല്ല ഇപ്പം എല്ലാരും ജോലി ആയി ഇപ്പ ദൂരോട്ട് പോയി
ആഹ് അവർക്ക് ഈ പറയ ഒന്ന് ഓണവുമ്പോ ഒരു ട്രഡീഷണൽ ഡ്രസ് തയ്പ്പിക്കണം
ആ
അല്ലെങ്കിൽ ഓൺലൈൻ വേടി ക്യു ആ സമയത്ത് ഒരു ട്രെൻഡിങ് ഡ്രസ്സ് കാണും അത് മേടിച്ച ഇടുക ഫോട്ടോസ് എടുക്ക റീൽസ് എടുക്ക അത്രയുള്ളൂ ഓണം കഴിഞ്ഞു പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ആ നമ്മ പക്ഷെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻന്റെ കുഞ്ഞുപ്രായത്തിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ പിച്ചാനൊക്കെ പോയിട്ടുണ്ട് മറ്റേ കാക്കപ്പൂവും ഒക്കെ ഇങ്ങനെ പിച്ചന് അപ്പറ അടുത്തുള്ള വീടുകളിലൊക്കെ നമ്മുടെ വീട്ടിലക്ക പൂ ചോദിക്കാനൊക്കെ പോയിട്ടുണ്ട നല്ല രസമായിരുന്നു വീപീസ് സമ്മയയിക്കത്തുന്നുല്ലായിരുന്നു എ അവര് അവര് ജോലിക്കു പോകുമ്പോ അവരെ കണ്ണ് വെട്ടിച്ചൊക്കെ എങ്ങനെ പോകും
ആഹ തന്നെ ആഹ
ക്കെ ശേഖരിച്ചിട്ട് ലാസ്റ്റ് ദിവസം മാ ത്രം ഈ പറയണക്കെ ആ നൂറോ നൂറ്റമ്പത് രൂപഎങ്ങാണ്ടേ ആയിരുന്നു അന്ന് ഒരു സെറ്റ് പൂവിന്
ആഹ് ഹഹ് ആഹ്
മാത്രം നമ്മള് പൂവിന്റെ സെറ്റ് മേടിച്ച അതോ അന്ന് നൂറ രൂപയ്ക്ക് പൂവ മേടിച്ചു എന്തോ പൂവ
പിന്നെ ആഹ
ഇത്രൊക്കെ പൂക്കളും ഒക്കെയ ഉണ്ട്
ആഹ
എന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്നൊക്കെ ഇടുന്നക്കെ നല്ലതായിരുന്നു പക്ഷെ ഇപ്പം ലാസ്റ്റ് ഒറ്റ ദിവസം മാത്രം വെളീന്ന് വേടിച്ച് പൂവ ച് അമ്മള് ഇടുവാ
ആഹ് ഹഹ ഹഹ
അങ്ങനെ പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ ലാസ്റ്റ് ഓണം നല്ല സ്പെഷ്യലായിരുന്നു ആ കാരണം എന്റെ ഹസ്ബൻറിന്റെ വീട്ടില് അവവിടെ അവര് ീ പറഞ്ഞ കോണമന്നും തായിട്ട് ആഘോഷിക്കന്നില്ല അവർ റിലേറ്റീവിന്റെ വീട്ടിൽ അവര് കൂടുതൽ ആഘോഷിക്കുന്നത് അപ്പം എന്റെറെ വട്ട ഒ വച്ചൊരു കാര്യണ്ട് എന്റെ കുഞ്ഞു പ്രാന് തിട്ട് ഇപ്പ വരെയും ഓണശദ്ധി ഒക്കെ വെക്കാം നമ്മള് അടച്ചത്തിക്കും ആ ചിപ്സ്ക്കെ വരക്കും അങ്ങനെ അപ്പൊ അവിടെ അങ്ങെല ഉണ്ടെങ്കിൽ നമ്മള് ഈ വെട്ടം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞട്ടുള്ള ആയത്ത ഓണം കൂടെ ആയതുകൊണ്ട്
ആഹ ആഹ് ആഹ
ആഹ് ഓണസദ്യ ഒക്കെ വെച്ച് ഈ പറണൊക്കെ അത്തപ്പൂക്കളെ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം അവിടെ അത്തപോക്കൾണ്ട്
ആഹ ആഹ നെ
കൂടെ പോയിട്ടാണ് ഈ പറഞ്ഞണത് എടുത്ത് പറഞ്ഞൊന്നുമല്ല തലേന്ന് രാത്രിയിൽ പോയിട്ട് ട്ട് പൂവൊക്കെ വേടിച്ചോണ്ട് വന്ന് അതകെ നുള്ളി പറിച്ച് വെച്ച് പിന്നെ പിന്നീരുന്ന് ഇത് സെ തറ്റക്കുക കാരണം നമുക്കും കുറേപലെ പർശണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്ക് നാട്ടിലില്ലായിന്ന് അപ്പൊ എനിക്ക് ഓണ ലീവ് കിട്ടത്തില്ല എനിക്ക് ആ അവിടെ കർണാടകയിലായിരുന്നു അവിടെ ലീവ്കിട്ടുമ്പഴേ ഞാൻ ഇങ്ങോട്ട് വരത്തല്ലു
ആ കണ്ണാടക എന്ത് പരിപാടി ആഹ
വർക്ക് ചെയ്തൊണ്ടിരന്നേ ആ സമയത്ത്
ഓ അ ഹ ഹ
അന്നേരം നമുക്ക് അങ്ങനെ എനിക്ക് ഒരു മൂന്നാലോണം മിസ്സായി പോകൂടെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെ ഓണം ഈ പറഞ്ഞൊക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓണമായിരുന്നു
ആഹാ അ
അപ്പൊ അതുകൊണ്ട് അതങ്ങ് നല്ല അഴിച്ചു പൊളിച്ചു
ആഹ് പിന്നെ അല്ല
ശേഷം എനിക്ക് ആഹ് ലാസ്റ്റ് ഓണം നല്ലായിന്ന് നമ്മളിവിടെ വിഷുവിനൊക്കെ കടിയൊക്കെ വെക്കും
ആഹ്
ആഹ് വിഷുവിനൊക്കെ എങ്ങനെയാ
ആഹ് വിഷുവിന്റെ അന്ന് കണിയൊക്ക വെക്കും അന്ന് തലേന്ന് കറക്റ്റാ എല്ലാ ജോലി കഴിഞ്ഞ് കഴിയുമ്പോത്തേക്ക് ആഹ് നമ്മള് ഞങ്ങളുടെ ആ കമ്പനി അടുത്ത് തന്നെ ഒരു ഇതൊക്കെ ഉണ്ട് ഈ കണിക്കൊന്ന മരവുണ്ട് അവിടന്നെല്ലാം പൂ പറിച്ചിട്ട് നേര വി വന്നിട്ട് അപ്പോൾ നമ്മള് ഇത് വെല്ലല്ലാം മേടിച്ചൊണ്ടക്കാണ് വരുന്നേ നമ്മള് എന്താ പറയാ പഴങ്ങളെല്ലാം വേടിചോണ്ട് വന്നിട്ട് കണിയൊക്കെ ഒരുക്കി സെറ്റ് ആക്കുന്ന് പഷെ നമ്മക്ക് വെടിച്ചിണ്ട് വെക്കത്തോളൂ പിന്നെ രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് അത് കുഴപ്പില്ല പക്ഷെ ഉത്സ ആണ് കുറച്ച് പ്രശ്നം കൂടെ
ഉത്സവമാണെങ്കിൽ പണ്ടത്തെ കൂട്ടരു ബൈബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു നമ്മുടെ പല കൂട്ടുകാരുമാരും അവിരുന്ന് ഇല്ലാത്തുകൊണ്ടും പിന്നെ എന്ത് പറയാ ഇപ്പം ആഹ് ഇപ്പൊ എല്ലാരും ഇപ്പം ചെറിയൊരു വല്ല വല്യൊരു ആഹ് ഇതുവല്ല സ്വീകറിൻ്റാത്തും അങ്ങനെ ഇങ്ങനെയക്കെ പോകുമ്പ ഒരു ഗുമ്മില്ല ഉം
ഓ എന്തോ മനുഷ്യനെ ചെവിയടിച്ചു പോവും എനിക്ക് ആ നോർമൽ സൗണ്ട് കൊഴ പ്പല്ല നോർമൽ ഇടി വണ്ടിയിലെ സൗണ്ടും ഇ പ്പറഞൊക്കെ ലൈറ്റൊക്കെ നമ്മൾ ആസ്വ ദിക്കും പക്ഷേ ഈ സ് പീക്കറിന്റെ എണ്ണം ഇവരങ്ങ് കൂ ട്ടി കഴിയുമ്പഴ്ത്തേനെ നമുക്ക് ഈ നെഞ്ച് ഇതിനകത്തൊക്കെ നോവും
ആ തന്നെ നമ്മൾ തുള്ളാം പോയിട്ട് തന്നെ അവസ്ഥ തുള്ളാൻ പോവുമ്പ ഇമ്മാരി പാ നമ്മള് തുള്ളു പക്ഷെ കൊറച്ച് സ്പീക്കറ് ഇങ്ങനെ പാ ട്ടു ഒറക്കെ പാട്ടും കൊഴപ്പില്ല കേട്ട് കേട്ട് അവടെ സ്പീക്കറിന്റ അടുത്ത് ഡാൻസ് കഴിയുമ്പോ കൊഴപ്പൂല്ല പക്ഷെ ഉത്സവെല്ലാം കഴിഞ്ഞ് ഇത് ഫ്ലോ കഴിയുമ്പോ ചെവി നോക്കിയാൽ മതി കൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കും ആണ്
ഇല്ല എന്റെ ചെവി മുഖ്യം ചെവി നെഞ്ച് മുഖ്യം ആ കാരണം ഭയങ്കര ശ് സൗണ്ടായ പറ്റത്തില്ല
അത് ഉറപ്പാ അയ്യോ ആ ചെവിയുടെ സൗണ്ട് കീന്ന് കേട്ടോണ്ട് തന്നെ ഇരിക്കും നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു നാസ്- കളി അങ്ങനോരു മൂള് പക്ഷേ അത് വല്ലാത്ത
ചിലവര് കാണാൻ കൊച്ചു കൊച്ചുങ്ങളേം പിടിച്ചുകൊണ്ട് അതിന്റെ മൂട്ടിൽ പോയി നിക്കുന്ന കാണാം
ആഹ് അതാ
നമ്മക്കേ പാടാ കൊച്ചു പിള്ളേരെ അ അവര് ഈ അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലല്ലോ അപ്പൊ അവര് ഈ ലൈറ്റും ഇതൊക്കെ കണ്ടൊണ്ടായിരിക്കും അവര് നോക്കുന്നെ പക്ഷേ ഇവർക്ക്‌ ഇതറിയാത്തോണ്ട് ഇവര് അതിന് കീഴ് ത്ത പോയി അവരുടെ ചെവി ക്കെ മൊക്കെ പ്രശ്നമാ
പിന്നെ അത് പറ പ്പല്ല്യ നമുക്ക്‌ അത്രയും സൗണ്ട് കേക്കുവാണെങ്കി അപ്പൊ ഉള്ളാർ
ആ
അ ഒരു കാര്യവുല്ല്യ പക്ഷേ ആ ആ ആ സൗണ്ട് ഇതൊക്കെ ഇഷ്ടായിരിക്കും മി ക്രിസ്മസ് സ് ആ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും പക്ഷെ ഇപ്പം ഇവിടെ ഇപ്പോ ആവശ്യമുള്ള ന്ന് വെച്ച് കഴിഞ്ഞാ പണ്ടൊക്കെ നമ്മ ഹിന്ദുക്കള് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഒരിതി ഇല്ലായിരുന്നു പണ്ട് നമ്മൾ എല്ലായിടത്തും വന്ന് ഇതേ കൂട്ട് ആഘോഷിച്ചിട്ട പോകത്തൊള്ളായിരുന്നു നമ്മളിത് കാണാൻ വന്നിട്ട് പൈസ കൊടു അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ക്രിസ്ത്യാനി അവര് വണ്ടിയുണ്ട് പ്പ് അയ്ന്റെ നേരെ വരും ക്രിസ്ത്യാനികൾ വീട്ടി മാത്രം അവടെ സഫകാരി വീട്ടി മാത്രേ വരുത്തുള്ളൂ ആ അ
പക്ഷെ നമ്മുടെ ഇവിടെങ്ങും അങ്ങനെല്ലേ കേട്ടോ ആ നമ്മുടെ ഇവിടെ നമ്മടെവിടെങ്ങനെ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസ വേ ഇല്ല നമ്മുടെ എല്ലാ വീട്ടിലും കേറും പിന്നെ എന്തേലും മരണം ഒക്കെ നടന്നി ട്ടുണ്ടെങ്കിൽ മാത്രം അതായത് ഒരേരിയ പോകുമ്പോ അവിടെ ല്ല അങ്കിള്മാർക്ക് അറിയായിരിക്കല്ലോ ആരേല്ലും മരിച്ചി ട്ടുണ്ടോന്ന് മരണ വീടുണ്ടെങ്കിൽ മാത്രം നമ്മള് കേറൂല്ല അല്ലെങ്കി അതെത്താ അങ്ങനെ നമ്മൾ എടുക്ക നമ്മൾ ഒരു വീട് പോലും പ്രത്യേകിച്ച് ഈ ഓൾഡി ക്രിസ്ത്യൻസിനീന്റെ വൈബ് അറിയാല്ലോ അ അവരെ വീട്ടിൽ കേറിയില്ലെങ്കിലും ക്രിസ്ത്യൻസ് അല്ലാ ത്തവര്ടെ വീട്ടി കേറുമ്പം പ്രത്യേകിച്ച് കു ച്ചുങ്ങക്ക് ഭയങ്കര സന്തോഷ വാ അവരാണെങ്കിൽ ചിലപ്പോ രണ്ട് മൂന്ന് വീ ട്ടിലൊക്കെ വരും ആ അപ്പൊർത്തും ഇപ്പർത്തുള്ള വീട്ടിലൊക്കെ അവരെ വി ട്ടിൽ അച്ഛനെന്യോ ഒക്കെ വിളിച്ചിട്ട് വരും സത്യത്തി ആ പിള്ളേരുടെ സന്തോഷം കാണാനാ എനിക്കിഷ്ടം അല്ലാതെ നമ്മളിപ്പം ഏ ഞങ്ങള് പൂവാറുണ്ട് കരോളിന് പോകാറുണ്ട് ആ അപ്പം ഞ നമ്മള് പോകുമ്പം ആ നമുക്ക അവിടെ ചെില ടുത്താണെങ്കി ആണുങ്ങ മാത്രെ പോത്തുള്ളൂ അങ്ങ പക്ഷെ ഞങ്ങക്ക്
ഓ
ങ്ങളും പിള്ളേരും കൊച്ചുങ്ങളും എല്ലാരും അ ഒരു രസമാണ് കാരണം ഒന്നാമത് ഒന്നാം തരം നമ്മള് സംബന്ധിച്ച് ഇപ്പൊ പിന്നെ കുഴപ്പെല്ല അയ്ന് മുന്നാണെങ്കി നമ്മളൊരു സമയം കഴിഞ്ഞാ വെ നെ വെളി വിടത്തില്ല
തന്നെ ആ ആ
പാടെ ഈ റോഡിൽ കിടന്ന് കൂകി വിളിക്കാനും ഒന്ന് സന്തോഷിക്കാനും പറ്റ്ന്ന ക്രിസ്മസ അപ്പ നമ്മളിങ്ങനെ വർഷത്തി നോക്കിയിരിക്കും എന്ന് തൊട്ടാ കരോള് വര് നീ വര്
ആ പക്ഷെ അന്ന് വായ്പാക്കൂല്ലേ എല്ലാരും കൂടെ
ആ അതുപോലെ തന്നെ നമ്മ്ടെ പള്ളിയിലാണെങ്കിലും വേറെ ക്രിസ്ത്യൻസ് അല്ലാത്ത ആൾക്കാരൊക്കെ വരും
ആ അ ആ
പിന്നെ ആരെങ്കിലും എന്തേങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നെങ്കിലേ ഉള്ളൂ ആ ആ മോശമായിട്ടൊക്കെ തായത് കൈത കൺവീനറക്കെ കാണുവല്ലോ അവര് പറയുന്നെ കേക്കാതെ ക്കെ വല്ലാം ചെയ്യുവാണെങ്കിലേ ഒള്ളൂ അല്ലെന്നുണ്ടെങ്കി അവർ ക്ക് അ ത്രയും ദിവസും നമ്മുടെ കൂടെ നിൽക്കാം പ്രശ്നൊന്നുഇല്ല
പക്ഷെ വായി പക്ഷെ ഞാന ഇങ്ങനെ കഴിവുകളന്നും ഇറങ്ങിയിട്ടില്ല നമ്മളിങ്ങനെ ഇവിടട്ട് വരുന്ന മാത്രേ കണ്ടിട്ടൊള്ളു അലക്കായ് ആ പക്ഷെ പോ അങ്ങനെ ഇറങ്ങണെന്നുണ്ട് ക്ഷെ അന്ന് എന്തെങ്കിലോര് ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഇത് കാണും പോയിട്ട് വരുമ്പോ തന്നെ താ താമസ് ആ ഞാൻ ഇപ്പഴമ്മള് സപ്ലൈ കഴ്ഞ്ഞിട്ട് വരുമ്പോ ചെലപ്പോ ഒരു കമ്പനി ആയിരിക്കും അല്ലെങ്കിൽ മറ്റേ സപ്ലൈ എടുത്തിടും ന്നാറിയണ്ട് ഉരുളി കേ പോവും പോയീട്ട് തിരിച്ച് വരുമ്പ എന്തായാലും പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും അങ്ങനെയൊക്കെ ഉണ്ട് ഉം പക്ഷെ ഇവിടെ എന്തായാലും എന്റെ ഒര രീതി വെച്ചിട്ട് ഇവിടെ നമ്മള് ക്രിസ്ത്യാനിടെ വീട്ടിൽ മാത്രമേ വരൂ ത്തോളൂ നേരത്തേക്കെ വീട്ടില
അയ്യോ അതെ സിരി കഷ്ട ആയിപ്പോയി
പിന്നെ
നമ്മുടെ അങ്ങനെ നമുക്ക് വഴി വഴി നമുക്ക് പറ്റുന്ന മാക്സിമം എടുത്താൽ നമ്മള് പോകും കാരണം ഒരു വീട്ടേക്ക് വട്ട് അപ്പുത്തോട്ട് കേറില്ലെങ്കി അവർക്ക് ഭയങ്കര വിഷമാവും
പിന്നെ ആഹ തന്നെ ആഹ ഭയ എന്തമക്ക ആഹ ഹഹ ആഹ